ഓ എന്തോ ഉണ്ട് വിശേഷം, സുഖായിട്ടരിക്കുന്നാ? സിനിമയൊക്കെ കാണാറുണ്ടോ?
ആഹ് സിനിമക്കെ കാണാറുണ്ട്.
ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഏതാ
എൻക്ക് മോഹൻലാലിനെ ഇഷ്ടാ ഇഷ്ടാണ് പിന്നേ ആ പിന്നെ ദുൽഖറിനെ ഇഷ്ടാണ്
കണ്ടോ
ദൃശ്യം കണ്ടിട്ടില്ലേ കാണാൻ പറ്റിട്ടില്ല പോണം
നമ്മളും പോണംന്ന് വിചാരിച്ചിരിക്കുവാ അന്നൊക്കെ എറങ്ങിയെടക്കൊക്കെ അന്നൊ ഓഹ് ഭയങ്കര തെരക്കായിരുന്നു അന്ന് ഇനീപ്പ ആഹ്‌ അറയും നമ്മള് മെനഞ്ഞ ഇല്ല അങ്ങനൊന്നുംല്ല അങ്ങനെ അങ്ങ് സ്ഥിര സിനിമയ്ക്ക് പോവത്തില്ല വല്ലപ്പോഴുവൊക്കെ ഓഹ് നല്ല സിനിമ ഭയ ഇഷ്ടാണ്
ആഹ് ശരിക്ക് ഓരോ സിനിമകളക്കങ്ങനെ ഇപ്പൊ ഫസ്റ്റ് ഷോയ്ക്കൊന്നും ഞാൻ പോവാറില്ല ഇപ്പൊ ബാഹുബലിയൊക്കെറങ്ങണേന് മുന്നേ ഭയങ്കരൊരു ക്യൂരിയോസിറ്റി ആയിർന്ന് കാണണംന്ന് ബാഹുബലി സെക്കന്റ് എറങ്ങിയപ്പോ അപ്പ അതിന് പോയിണ്ടായിരുന്നു ഫസ് റ്റ് ഷോയിക്കന്നെ ആഹ്‌ പിന്നെ ഏഹ് ഹൃദയം എറങ്ങിയപ്പഴും അതെ അത് കാണാനൊര് എല്ലാരും ഇങ്ങനെ പറഞ്ഞു നമ്മുടെ പ്രണയത്തെ കുറിച്ചാണ് ആ നമ്മൾടെ ഒരു ഒരു കാലൊക്കെ അതായത് നമ്മള് ഡിഗ്രി പഠിക്കണ ഒരു കാലൊക്കെയാണ്ന്നൊക്കെ പറഞ്ഞപ്പഴേ അപ്പൊ തന്നെ രസം തോന്ന് കാണാൻ പോണംന്നുണ്ടാറുന്നു പിന്നെ നല്ലതാറ്ന്നൂട്ടോ നൽ ല്ല സിനിമയാത്
അത് നമ്മള് കണ്ടതാ അത് തിയേറ്ററിൽ പോയി കണ്ടതാ പിന്നെ പിന്ന അത്രയും ഒരു ഉള്ള ഒരു സിനിമ സായി പല്ലവിയുടെ പ്രണയം പ്രേമം
ആഹ ആഹ അതെ ആ അതും നല്ലൊരു സിനിമയാണുട്ടോ നല്ല ഒരു കാരണം അവരുടെ ഒരു ചെറുപ്പ ഭാഗം ആണെങ്കിലും വലുതായിട്ടാണെങ്കിലും ഒരു നല്ലൊരു ഇതിൽ കൊണ്ടോയി
ആ അത് നമുക്ക് എത്ര പ്രാവശ്യം കണ്ടാലും ബോറടിക്കത്തില്ലത് അ അതിന്റെ ആ അതിന്റെപ്പ ആ നമ്മൾന്നെ അടുത്തത് കാണ ആ അടുത്തത് ആദ്യമായിട്ട് കാണുന്ന പോലെ എനിക്കിപ്പോഴും തോന്നുന്ന എടയ്ക്കെടയ്ക്കൊക്കെ കണ്ടാലേ ആ
പിന്നെ വിനീത് ശ്രീനിവാസന്റെ നമ്മടെ തട്ടത്തിന്മറിയത്ത് ആ അത് നല്ലൊരു ടച്ച് ചെയ്യണം അ അതായത് ഞങ്ങളെ ക്കെ പഠിക്കണ ഒരു കാലത്തൊക്കെ എർണതെ
ആ തട്ടത്തിൻ മറയത്ത് അതിനത്തെ പാട്ടുകളൊക്കെ എന്ത് ഹിറ്റ് ആരുന്നു
ശരിക്കും നല്ലൊരു ഫീലിംഗസ്ള്ള പാട്ടുകള് ല്ലേ
പക്ഷെ ഇപ്പഴുള്ള സിനിമകളെ എല്ലാം കൂടുതലും തട്ടിക്കൂട്ട് സിനിമകള അപൂർവല്ലേള്ളു അപൂർവല്ലേള്ളു നല്ല സിനിമകള് വ
അതെ പണ്ട് കാലത്തെ പറയുമ്പോ അത് അതിലും നല്ല സിനിമ സിനിമകളാ
ഇയോ പണ്ട് കാലത്തെ സിനിമകളൊക്കെ നയൻറ്റീസിലൊക്കെ അന്നാണ് സിനിമടെ മലയാള സിനിമടെ സുവർണ്ണകാലംന്ന് പറയുന്ന ഗോൾഡൻ കാലംന്ന് പറയുന്നത് അതാണ് അന്നിരുന്ന സംവിധായകരും തിരക്കഥയു ഒക്കെ അതുപോലെ ആഹ് അതുപോലെ പിന്നെ
എന്നെ എങ്കിലും അവരാ ആ സിനിമ കൊണ്ടുപോയിക്കുന്ന ആ ഒരു ഇതൊക്കെയാണെങ്കിലേ നല്ല രീതിൽ നല്ല സ്മൂത്ത് ആയി കൊടൊവും കൊണ്ടയന്നു
അതെകത്തിലെ കഥഒക്കെ എന്ത് രസാണ് കണ്ടിരിക്കൻ അയാളുടെ അഭിനഓക്കേ അതിനു തന്നെ ആ അവരൊന്നും ഞമുക്ക് ആഹ് ഇന്ദ്രൻസ് ഒക്കെ സത്യ ഇന്ദ്രൻസിന്റെ ആ ക ക്കും സിനിമയൊക്കെ-
ആഹ്
കിലുക്കം
ആ കിലുക്കം കില ക കിലുക്കം ഓർമ്മുണ്ട്
മോഹൻലാൽ രേവതി ആ സിനിമ അത് ഇന്നസെൻറ് ജഗതിടെ കോമഡിയ അതിനാത്തെ
ആ ജഗതിയാണ് അതില് ഒന്നുകൂടി നന്നായിട്ടുള്ളത് പിന്നെ അവര് ജഗതിയും അതും പോലെ മോഹൻലാലും
ആ കോമ്പോ നല്ലതാ പക്ഷേ ഈ മോഹൻലാലിന്റെ സിനിമകള് എല്ലാം- നല്ല കോമ്പോള് വരുന്നത് ഈ ജഗതിയുടെ കൂടെയൊക്കെ അഭിനയിക്കുന്ന-
ആ ശരിക്കും ആരും അത് കാ കാണില്ല ചിലരൊക്കെ അത്രയും നോക്കൂട്ടോ
ഇന്നസെന്റന്റെ കൂടെ ആ അ ഹ അത്ര കറക്റ്റ് ദിലീപിന്റെ സിനിമ യിരുന്നു കല്യാണ രാാമനൊക്കെ എത്ര കണ്ടാല് നവ്യ നായരു ആയിട്ടുള്ള എന്ത്‌ രസാ എന്ന അതുപലെ ഇ
ആ ഈ ഹാസ്യ നടന്മാരും കൂടിയാണ് ആ ഒരു സിനിമ
ആ അത്ര ഇത് ഹിറ്റ ആാക്കുന്നു ഇപ്പം പഴയ നടളക്കുള്ള ഹാസ്യ നടന്മാരൊന്നും അത്ര ഇല്ലല്ലോ ഇപ്പോഴത്തെ കോമഡിയൊന്നും കേട്ടിരിക്കാൻ പോലും പ റ്റാത്ത
ആ അവരാ ആ ആക്ഷൻ കാണുമ്പോ തന്നെ നമുക്ക് ചിരിവരും പണ്ടത്തൊക്കെ അല്ല അവര് ആ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ആഹ് അത് അ പറ്റത്തില്ല അവരുടെ നോട്ടത്തിലും ഭാവത്തിലും എല്ലാ അഭിനയമാണ്
ശരിക്കൊരു കലാ കലാകാരന്മാര് എന്നൊക്കെ പറയുമ്പോ അങ്ങനത്തെ ആളുകാണ് ആ
സിനമകൾ
അതെ ഇപ്പൊ എല്ലാവരും ഭയങ്കര സ്റ്റെയില ആായിട്ട് നിക്കണം അങ്ങനെയുള്ളരു മൈൻഡള്ള ആളുകളാണ് ഇപ്പ എല്ലാവരും ആ അതെ ശെരിക്കും ഇപ്പൊ കലാഭാവൻ മണിയൊക്കെ ആണെങ്കിലും ആ അഭിനയം എന്നൊക്കെ പറയുമ്പോഴ ചെയ്യുക അങ്ങാട്ട് ജീവി തീർക്ക ചെയ്യ ആ പക്ഷെ ആ ഇതിപ്പോ എല്ലാരും റീൽ ചെയ്യ ലെ അങ്ങനത്തെരു ഇനിമകളായിട്ട് മാറപ്പോഴത്തൊക്കെ അല്ല എനിക്ക കേട്ടോ ഇപ്പൊ ഞാനിപ്പോ ഇത്ര അങ്ങട് എ നയൻറ്റീസ് തന്നെയാണ് ആ നാ കൂടി എനിക്ക് പഴേ സിനിമകളാണ് കൂടുതലും ഇഷ്ടം. എയ്റ്റീസ് ആ ഒരു സിനിമ കാലഘട്ടം ഉണ്ടല്ലോ അങ്ങനത്തെ സിനിമകള് അങ്ങനെക്കിഷ്ടം. ആ പക്ഷെ ചെലപ്പ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഏ ഇപ്പത്തെ ഒരു ഇതൊക്കെ തന്നെയാണ് ഇഷ് തോന്നണു ഇപ്പോ ചെ പ്പോൾ വരണവരൊക്കെ ഇല്ലേ അവര്പ്പ ന്യൂ ജനറേഷൻ ഈ സിനിമകളൊക്കെ പഴയ സിനിമകളൊക്കെ ഇപ്പ ഈ ജാമുവാന്റെ കാലത്തുള്ള സിനിമയ്
അവർക്കത് കാണ അവർക്കത് ബോറടിക്കും. അത് കാണുമ്പ ലാഗന്ന് പറയും അവര് പറയും ഇഹ് അപ്പോള് സത്യനന്തിക്കാടിൻ്റെ കുടുംബ ചി ചിത്രങ്ങളും ആ സത്യനന്തിക്കാടിൻ്റെ സിനിമ കണ്ടാ സ ശരിക്കും പച്ചപ്പും വയലും അതൊന്നും ഇല്ലാത്തരു സിനിമ കാണുന്നതില്ലല്ല സത്യൻ അന്തി
അതെ ആ പിന്നെ ചെമ്മീനൊക്കെല്ലേ ചെമ്മീൻ സിനിമ ആ അതൊക്കെ ഇക്ക് ഭയങ്കര ഇഷ്ടാ പറയുമ്പോ കൊറച്ചൊക്കെ ഇതാണ് പക്ഷേ ക്ക് ആ സിനിമക്കേ നല്ല ഇഷ് ച്ചത് ആ ഹ്ങാ ഞാനതൊക്കെ കാണാൻ കൊതി ഇങ്ങനെ ഓരോരുത്തര് ഇങ്ങനെ കഥക്ക അപ്പ അമ്മേം അമ്മുമ്മ അങ്ങനെ കഥകളക്കിങ്ങന പറയ്മ്പഴേ സിനിമകളൊക്കെ ഞങ്ങൾ തിയേ അവ്ട പോയിട്ട് കണ്ടിണ്ട്. ചെറുപ്പത്തിലേ അതൊക്ക ഒരു നല്ലൊരു സിനിമയാണൊന്നക്ക പറയുമ്പളേ അയ്ലത്തെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പ് ഞാൻ ക്ക് ഇങ്ങനെ കാണാൻ നല്ല ആഗ്രഹാര്ന്ന് അപ്പോ ആ ന്ന് പറയുമ്പ നമുക്ക് ഫോണൊന്നും ഉണ്ടാവില്ല പ്ലസ് റ്റൂല് പഠി ചെല സമയത്തേക്ക്നി ഇപ്പ ഫോണൊന്നും ഫോണിലന്നങ്ങനെ കാണാനും പറ്റില്ല യൂടൂബില നമുക്ക് അത്ര നെറ്റും കാര്യങ്ങളൊന്നുംണ്ടാർന്നില്ലല്ലോ
ടി വിയില് വരുന്ന അന്ന് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ എടക്കൊക്കെ വരാറുണ്ടായിരുന്നല്ലാ
ആഹ് എന്നിട്ട് ഒരു പ്രാവശം ഞാൻ കണ്ടു ത് ഒരു പ്രാവശ ന്നെ കണ്ടിട്ടൊള്ളൂ. പഷെ അപ്പത്തന്നെ നിക്ക് നല്ല ഇഷ്ടായി.
അ ആ ചെന്ന അത് എന്റെ എൻ്റെ ചെറുപ്പത്തിലേ പറയുന്നകേക്കാം എൻ്റഛനും അച്ഛാഛ ആ അ അച്ഛനും വല്യഛനൊക്ക പറയാ അവരൊക്ക അ അന്നത്തെ കാലത്ത് എത്രയോ ആഗ്രഹിച്ചിരുന്നു തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. നി അത്രയും ഇതാര്ന്ന ചെമ്മീൻ സിനിമയെ കു
അതെ പണ്ടത്തെ ആളുകൾക്കെ ഇപ്പൊ ടി വി ഒന്നും വീ വീട്ടിലില്യാ അങ്ങനെ കാണാനൊന്നും പ റ്റില്ല പക്ഷെ അവര് തിയേറ്ററി പോയിട്ട് കാണും. എത്ര ഇതാണെങ്കിലും അവരുടെ എൻജോയ്മെന്റ്ന്ന് പറയണത് അതൊക്കെയത്ര ആഹ്
നമ്മളിപ്പോ സിനിമ തീയറ്ററന്ന സിനിമ കൊട്ടെ പോയിരുന്ന് കാണണം എന്ന് അവര് പറഞ്ഞ ഇപ്പോ എന്ത് ആ അത്രയന്നു ഇഷ്ടാണ്. തമിഴ് സിനിമയൊക്കെ കാണാറുണ്ടോ
തമിഴ് ആ മറ്റേ വിജയിയുടെ സൂര്യയുടെ അങ്ങനെ കാണും ആ തമിഴ് പിന്നെ പഴയ സിനിമ നമ്മളൊന്നും അങ്ങനെ വല്യ താല്പര്യം ഇല്ലാട്ടോ അപ്പൊ പുതിയതൊക്കെ തന്നെ അങ്ങനെ കാണാറൊ
അല്ല വിജയിയുടെ സിനിമയാണ് മലയാളികള് കൂടുതലും കാണുന്ന ന്നത്. തമിഴില് സൂര്യയുടെയും ആ ആന്ന് അതെല്ലാം തമിഴ്നാട്ട തമിഴ് സിനിമ കൂടുതലും എല്ലാം വിജയിയുടെ സിനിമ തന്നെ എല്ലാരും കാണുന്നത്
അതെ ഇളയദളപതി
ആ എളയ വിജയി ഇപ്പ അയാള് മുഖ്യമന്ത്രിയും ആയി അതൊക്കെ ഒരു കഴിവാണേ അത്രയും ഒരുഉം ഉം അത്രയും പവർഫുള്ളും അതാ അവിടുത്തെ രാഷ്ട്രീയംന്ന് പറഞ്ഞാൽ തന്നെ പൈസയിൽ കളിക്കുന്നത ന്ന്- തമിഴ്നാട് രാഷ്ട്രീയം അതെല്ലാം കൊ എല്ലാം അവിട- ത്തെ എം എൽ എ ആയതെല്ലാം സാധാരണക്കാരാണ്- സാധാരണക്കാരിലും സാധാരണക്കാരാണ് അയാളുടെ ഫാൻ- സല്ലേ ആയത്?
അതെ അല്ല അത്രയും ഫാൻസുകൾ ഉള്ളതൊണ്ട് കൂടി- ക്കൂടി ആണ് ആള് അങ്ങനെ ഇതായതു അതെ അല്ലെങ്കി ആ അതുപോലെ തന്നെ കൊറേ നടന്മാര് നിന്നിട്ടും പക്ഷെ- അങ്ങനായി- ട്ടില്ലല്ലോ അപ്പൊ ആൾക്ക് അത്രയും അത്രയും ആളെ സ്നേഹി അതെ അത്രയും സ്നേഹി-
അയാളെ അത്ര സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് അത്രയും ഹിറ്റ് ആയതും- മുഖ്യമന്ത്രിയായതും അത്ര- നല്ല മ ക്ഷേ അത്രയും കാലിബറൊണ്ട്- അതാണ് അയാളെ കൊണ്ട് പറ്റ് ന്നുള്ളത്- ച്ചത് അവ്ട്ത്തെ ജനങ്ങളെല്ലാം ഇത്ര വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചത്. ആ അതെന്നെ അതാണ് ഉം പക്ഷെ ഇപ്പഴേ നല്ലൊരു രീതിയിലാ ണന്ന് നമ്മള് ന്യൂസൊക്കെ കാണുമ്പം
ആ
ര് ഇരട്ട കൊലപാതകം നടന്നെ ആ കൊച്ച് ആ തെ ഒരു കൊച്ചിനെ ണ്ട്
ആ
ര് ഇരട്ട കൊലപാതകം നടത്തിയ ഒരാളെ വധശിക്ഷക്ക് ശ് വിധിച്ചെന്ന് പറയുന്നു പെട്ടെന്നെ ന്നെ ആക്ഷ ഒക്കെ എടുത്തെന്ന്
ആ അങ്ങനെക്കെ വേണേ ഇന്നത്തെ കാലത്ത് പർഞ്ഞയ്ഞ്ഞാല് ഏ ഒരു ഇപ്പൊ വധശിക്ഷ ഏ ആരെലും വധ വധിച്ചാ പോലും ഒരു നാല് കൊല്ലം അഞ്ച കൊല്ലംയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പരോളിലിറങ്ങും പിന്നെ അവർക്ക് കുറച്ച് സുഖവാസം അവിടെ അതൊന്നല്ല അങ്ങനെ എന്തേലൊക്കെ അതായത് തെറ്റ് ചെയ്തുള്ള ആൾക്ക് ആ പെട്ടെന്ന് തന്നെ ആക്ഷ എടുക്കാ കാര്യങ്ങൾ കഴിക്കാ. ആഹ് അവർക്കിപ്പ അത്രയും അവരത്രയും വലിയൊരു കുറ്റകരം തന്നെല്ല ചെയ്ത ട്ടുള്ളത് ഒരാളെങ്ങാണ്ട് കൊല്ലാന്നൊ പറയുമ്പ- പ്പോ എന്താപ്പം ഇവിടെ വരണെ നമ്മള് മനുഷ്യമാരല്ലേ അല്ലേ എന്നാപ്പം നമ്മളെ മേലേക്ക് തിരിയാന്ന് പറയാൻ പറ്റില്ലല്ലോ ഉം ആഹ് എല്ലാവര്ടെയും ഓരോ മനുഷ് തെന്ത്‌യീ അവസ്ഥേണ്. ഉയ് അങ്ങ അങ്ങനെ ഒരു ആക്ഷനൊക്കെ എടുക്കുമ്പോഴന്നെയാണ് അവർക്കൊരു പേടിം കാര്യങ്ങളൊ ക്കെ വരൊള്ളേ ഇത് പിന്നിം അങ്ങനെ ചെയ്യാണ്ടിരി ക്ക്യാള്ളൊരു ഇത് വരണച്ചെങ്കില്
ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. ഉമ് ഒരു സിനിമാ നടനായിട്ട് വന്ന് ഒരു മുഖ്യമന്ത്രി യായി ഇത്രയും നല്ല രീതിയില് എത്തേം ചെയ്ത്. ഇനിയും ഇതുപോലെ ആഹ് ഇനിയും ഇതുപോലെക്കെ ആരെലും സിനിമേന്നൊക്കെ വന്ന് ഇതുപോലെ വലിയ നെലയിലൊക്കെ എത്തുമെന്ന് വിചാരിക്ക്യാ
അതേ ലെ
ഉം ശരിയെന്നാ വെച്ചേക്കട്ടേ ശെരി ശെരി ശെരി ശെരി ഓക്കെ